ഹലോ പറഞ്ഞോ കെടന്നോ ഇല്ല ഇപ്പഴേ കെടന്നേടന്നേ ഉള്ളൂ
ആഹ് എല്ലാരും കെടന്നൂലേ ഭക്ഷണം കഴിച്ച്
പക്ഷെ ഞാന് ഞാൻ കഴിച്ച് തീർന്നില്ല
ഏ കഴിച്ചിട്ടില്ലേ ഓഹ് അപ്പൊ നല്ല വൈകൊ കെടക്കാന്
ഞാന് ഒരു മണിക്കൊക്കെയാണ് ചെലപ്പം കെടക്കുന്നത്
ഓഹ് അപ്പൊ രാവിലെ എണീക്കാനോ
ഞാൻ എന്നാലും അലാറം പിടിച്ചിട്ട് എണീകിന്നിണ്ട് ട്ടോ
ഓഹ് അതുകൊണ്ട് തരക്കേടില്ല ഞാൻ ഇന്നലെ ഒന്ന് നേരം വൈകി കെടന്നിട്ട് ഇന്ന് രാവിലെ മക്കക്ക് അലാറൊക്കെ വെച്ചീനി
പക്ഷെ അമ്മക്കേ അങ്ങനെ എണീക്കുമ്പോഴത്തേക്കായാലും നമ്മക്ക് ഒറക്കം വരും കേട്ടോ ചെല ടൈമില് ഞാന്- എന്താ ചെയ്യാ ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ചിലപ്പോ ജസ്റ്റ് ഒന്ന് പോയി അങ്ങ് കെടക്കും
കൊറച്ച് നേരം കെടക്കോ ആ അതോണ്ട് തരക്കേടില്ല ഞാൻ ഇന്നലെ ഇപ്പം കൊറച്ച് തൈക്കാനോണ്ടേനി അപ്പൊ ഇതേ മാതിരിക്ക് കോള് ചെയ്താണ്ട് നേരം വെയ്കിയപ്പം തൈ - ക്കാനുള്ളത് അ തൈച്ചതുല്ല അപ്പൊ ഇന്ന് കൊടുക്കും വേണ്ടിനി അപ്പൊ ഞാനത് ഒറക്കമൊഴിച് - ആ തൈച്ച് ഒരു മണിയൊക്കെ ആയപ്പളാ കെടന്നത് അപ്പൊ പിന്നെ രാവിലെ അങ്ങോട്ട് എണീ- ക്കാൻ വയ്ക്കണ്ടേ അലാറം അങ്ങനെ അടക്കിണ്ട് മക്കക്ക് സ്കൂളുണ്ട് എണീക്കണ്ടേ പിന്നെ രാവിലെ സ്കൂൾക് നെയ്ച്ചോറായതോണ്ട് പിന്നെ അത് എളുപ്പം കുക്കറിൽ ഇട്ടാ പോരെയെന്ന് കരുതിയണ്ട് - അങ്ങനെ എണീറ്റ് കുക്കർക്കിട്ടേക്കുവാ നേരം വെയികി കടന്നാ പിന്നെ നമ്മക്ക് രാവിലെ എണീ- ക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഇവര്- ച്ചക്ക ആണെങ്കിലോ കൊറച്ച്നേരം കെടക്കട്ടെമ്പോഴുതിക്കേണ്ട പിന്നെ അവർക്ക് വെരണമെങ്കിൽ - സ്നാക്സ് ഇണ്ടാക്കണം അങ്ങനെള്ളതൊക്കെ ഇതിലായി പോവുലെ അപ്പൊ അത് നടക്കൂല അപ്പൊ രാത്രി എത്രേയും നേരത്തെ കെടക്കാൻ നോക്കും. പിന്നെ ഇവര് ഇപ്പൊ വരാൻ അങ്ങനെയൊക്കെണ്ടെങ്കിലേ നേരം വൈകുള്ളു
പിന്നെ അല്ല ഉച്ചക്കൊന്നും ഞാൻ കെടക്കത്തില്ല
കെടക്കുവോ
ഇല്ലയില്ല
ഇല്ലല്ലേ ആഹ ആഹ് ഉച്ചക്ക് കെടക്കും കൂടി ഇല്ലെകി വൈകുന്നേരം ആവുമ്പത്തിനും പണി - ക്ഷീണം പിടിക്കൂലേ
പക്ഷെ എനിക്ക് ഉച്ചക്ക് കെടന്നാലുള്ള കൊഴപ്പംന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കെടന്ന വൈകി- ല് ഗണീയ ത പിന്നെ മന്ദതയാണ്.
ആഹ് അത് അത് ഇ- അത് ഗതിയാണ് ഞാനൊന്നും കെടക്കനല്ല സ്കൂളില്ലെങ്കി കൊറച്ച് നേരം കെടക്കും അപ്പൊ പിന്നെ ഞമ്മള് കെടന്നാലും കു കുട്ടിയേളും കൊർചേരം ഉച്ചക്ക് കെടക്കും അപ്പൊ പിന്നെ അവരെപ്പ എണി റ്റാലും വെല്യാ കൊഴപ്പണ്ടാവുല ഇത് ഇവർ സ്കൂൾട്ട് വെരുമ്പോ പിന്നെ നമ്മളിങ്ങനെ മന്തപ്പടിച്ചിര്ന്ന അവർക്കൊന്നും ചെയ്ത് കൊടുക് കാലോ ഒന്നിനും നമ്
സത്യം അയ്യൊ അവെ നമ്മക്ക്ങ് പിന്നെ ജോലി ചെയ്യാനേ മടിയാണ് പിന്നെ
ആഹ് എന്തോ ഒരു തലക്കെന്തൊക്കെയോ ഒരു കാനയ്ക്കക്കാരോ എന്തോ തലേല് പിടിച്ചിട്ട മാതിരി.
അങ്ങനെയാണ് ഉച്ചകൊക്കേ കെടന്ന അങ്ങനൊരു പ്രശ്നവുണ്ട്
ആഹ് അങ്ങനെ ണ്ട് ഉച്ചക്ക്ശേഷം കെട്ന്ന പിന്നെ ഒന്നിനും കൈയുല അപ്പൊ ഞാനും ഒരു വിധം കയ്യാണെങ്കി കടക്കും ലഞ് വല്ല ക്ഷീണം പിടിക്കണ ഓൽക് സ്കൂളില്ലെങ്കിൽ മാത്രം അതും അവര് സമ്മയ്കൊന്നുല്ല പോലു നമ്മളെ പോലും ഒറങ്ങാണെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ അവര് അടിപീടിയെയ്ക്കാരൊ അപൊ പിന്നെ സമ്മയ്കുവ അറങ്ങാനയികുല രാത്രി കിടക്ണതല്ലേ രാത്രി എത്രയും നേരത്തെ കെടക്കാ നോക്കും. ഇന്നിപ്പോ അങ്ങട്ട് ഇങ്ങട്ട് നാളെ സ്കൂളൂല്ലല്ലോ അപ്പൊ അങ്ങനേ നേരം വേകി മയൊക്കെ കൊർഞ്ഞോ?
മഴ ചാറിക്കൊണ്ടിരിക്ന്ന്
ആഹ് ഇവിടെ മയല്ല കുറവന്നെയാണ്.
ഉ നല്ലതണപ്പ രൂ വെളിലോട്ട് ഇറങ്ങാൻ പറ്റി എനിക്ക് നല്ലതാണ്
ആഹ് നല്ല തണുപ്പാണ് തണ്പ്പ്ണ്ട് തണുപ്ണ്ടായാലേ മക്കക്ക് ഫേൻങ്ങനെ വേണം അതാണ് സഹിക്കാ കഴിയാത്തരു കാര്യം.
അമസ്ച്ചളെ ത്തുനേ ഞൻ വെള്ളം ചുടാക്കിയാണ് കുളിക്കു
ആഹ് വെള്ളക്കെ ചൂടാക്കേണ്ടി വരു നല്ല തണുപ്പായതോണ്ടേയ് ഒരു തണുത്ത കാലാവസ്ഥയല്ലേ വെയില് നമ്മള് വെയില് ഇപ്പൊ കണ്ടോട്ട് രണ്ട് മൂന്ന് ദിവസായി വെയില് കണ്ടിട്ട്
പക്ഷെ എന്നെ കൊണ്ട് തണുപ്പ് സഹികാ പറ്റൂല ചൂട് ഞാ എത്ര വേണെൽ സഹി
ആഹ അതുകൊണ്ടാണ് അങ്ങനെ വെര്ണതെ രാവിലത്തേക്ക് എന്താ ഫുഡ്?
ദോശ എന്നന്ന് വെച്ചാ ഇന്ന് ഇന്നിപ്പോ ഇഡലി ആയിരുന്നു അപ്പൊ അതിന്റെ ബാക്കി മാവുണ്ട്. അത ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഇനി കെടക്കാൻ നേരത് അത് വെളിൽ എടുത്തിവെയ്
പൊർത്ക്ക്ട്ത്തക്കൂല്ലേ അ രാവിലെ ഇഡലി ആക്കാന്നത് എഴ്തിയിട് തവൂലേ?
ഇഡലി അല്ല ദോശ പിള്ളേർക്കും ദോശയാണ് ഇഷ്ടം.
ആഹ് ദോശേനെ കറിയായിട്ടും വേണ്ടിരേക്ക്
ഇന്ന് ഞാൻ സാമ്പാർ വെച്ചതോടെ ഇരിക്കുന്നു ഈ ഇഡ്ഡലിയിലൂടെ മാത്രം സാമ്പാർ കഴിക്കു അല്ലാതെ ചോജിന്റെ എടെ പിള്ളേര് കഴിക്കും.
ആഹ് ആഹ് ആഹ് ഇവിടെക്കെ അങ്ങൻതന്നെയാണ് ദോശ ഇഡ്‌ലിലൊക്കെണെങ്കിൽ സാമ്പാറ് കൂട്ടി കയിക്കും ചോറ്റക്ക്ത്ര ഇഷ്ടല്ല ചോറിൻ്റൊപ്പം ആഹ് ആരുമല്ലാം കൈക്കൂല അനേരം ദോശ ഇഡലിയേക്കൊക്കെ ദോശയ്ക്കാണവക്ക് ഇഷ്ട ഷ്ടം സാമ്പാറ് അപ്പൊ ഞാൻ സാമ്പാറ് നമ്മക്ക് ഉച്ചക്ക് സാമ്പാറ് ഇണ്ടാക്കണന്ന് പിറ്റേന്ന് അവർക്ക് ദോശമാവ് കൂട്ടും അപ്പൊ അവര് സ്കൂളട്ട് വരുമ്പോഴും രാവിലെയൊക്കെ അഹ് കൂട്ടി കഴിക്കു ഉച്ചക്ക് അയിത്തൊരു കഷ്ണ എടുക്ക ഒന്ന് കഴിക്ക ഒന്നൂല്ല നമ്മള് പച്ചക്കറി അവര് കഴിച്ചോട്ട് സാമ്പാറ് സാമ്പാറാക്കി വെക്കണെ സാമ്പാറാകുമ്പം എല്ലാ കഷ്ണ കശ്ണങ്ങളു ഉണ്ടാവൂലെ അപ്പവർക്കൊരു പച്ചക്കറിന്റെ വിറ്റാമിനും കിട്ടും അല്ലാതെ ഇവര് വിറ്റാമിനായിട്ട് ഒന്നും കഴിക്കണില്ലല്ലോ പയ നമ്മളെക്കെർന്നാ പണ്ട് പയർ വർഗ്ഗങ്ങളും അതു
ഇല്ല അത് ഈ വഴുതനങ്ങ മെഴുക്കരട്ട് ഇവിടെ പിടിച്ചതണെ അതൊ ഒരു ഇവിടെ പിടിക്കുന്ന നേരം
അങ്ങനത്തെക്കെ കഴിക്കണ ഇനി മക്കക്ക് ഇപ്പഴത്തെ മക്കക്ക് പച്ചക്കറിന്ന റയണന്നത് പറ്റിയേല്ല
ചിക്കൻ മീൻ മീൻ അതാണെങ്കി നല്ല ഇഷ്ടാ മീന് നമ്മളെ സിദാമായിരിക്ക ചെറിയ ചെറിയ മീനുകളൊന്നും പറ്റൂല നല്ല ആഹ് അത് പൊരിക്കണത് അഹ് കഷ്ണമീനോ അല്ലെങ്കി ചെമ്മീനോ അല്ലെങ്ക അങ്ങനെന്തെലൊക്കെ മീനാണെങ്കിലെഅതും കഴിക്കുകുള്ളൂ മത്തി അയില അതക്ക കൊടുന്നവർക്ക് വാണ്ട അത് മുള്ളാണ് അത് കഴിക്കാൻ കഴൂലാന്ന് അത് ചെറുമീനുകള്ഇഷ്ടേല്ല പിന്നേ ചെറിയ മോനും വെലിയ മോളും തിന്നും രണ്ടാമത്തോൻ കഴിക്കാനല്ല. മീനാണന്ന്ർഞ്ഞാതന്നെ കഴിക്കൂല പണ്ടർഞ നമ്മ ക്കെ ഇള്ളത് കൂട്ടി കഴിക്കണം എന്താ കിട്ടണെച്ചാ അത് തിന്ന അങ്ങനെയാണല്ലോ? ചെൽപ്പ വെറും ഉപ്പുമുളകും മാത്രണ്ടാവൂ
പണ്ടുള്ളമ്മാരോടൊക്കെ എന്താ ചോറ്റക്ക് കൂട്ടാനച്ചാൽ ഉപ്പുമുളകുണ്ട് അത് കാട്ട കൂട്ടി കയിച്ചൂലെ ഇപ്പൊ അതൊന്നും ഇപ്പത്തെ മക്കക്കൊന്നും പറ്റിലല്ലോ
ഒന്നും കഴിക്കൂല ഇപ്പത്തെ മക്കള് ഇറച്ചിയോ മീനോല്ലാതെ അവര് ഭക്ഷണ ഇറങ്ങൂല
ആ ഇല്ല മറ്റന്നാന്നോ
ആ ഫംഗഷനുണ്ടോ ഒന്ന് പെറത്തറങ്ങാനുള്ളരു വഴില്ലേ
നമ്മക്കിങ്ങനെ ഇങ്ങനെ കറങ്ങാൻ പോവാൻ പറ്റ
ആഹ് അങ്ങനെങ്കിലുംഒന്ന് പെറത്ത് രാവിലെ അപ്പൊ നമ്മള പണി നേരത്തെ കയ്യും
അല്ല ഇന്ന് അയിന് പണിയൊന്നു ചെയ്യണ്ട അവിടെന്ന് കഴിക്കാലോ
ആഹ് അതന്നെ അപ്പൊ നമ്മളെ വീട്ടുപണി നേരത്തെ കയ്യും മറ്റേത് ഇങ്ങനെ വീടുപണി ഇങ്ങനെ തട്ടിമുട്ടി കയ്യില്
ഇല്ല അമ്മ അക്കര അക്കര നിക്കയാണ് അമ്മമ്മാരെ വീട് അക്കരയാ അപ്പം കു അമ്മ അവിടെണ്ട് അവർക്ക് വയ്യാതെടക്കണെന്ന് അത്രയു പ്രായായി അവരൊക്കെ
പ്രായയവരൊക്കെ ഇപ്പഴത്തെ കാലത്ത് നിക്കാ നർഞ്ഞാല് തന്നെ അവരെ ആരോഗ്യത്തിന്റെ ഇതുകൊണ്ടാണ്
ഉം എന്ന വെച്ചാ നമ്മളെപ്പോ നമ്മളൊക്കെ ആണെങ്കിൽ മിക്കവാറും പെട്ടെന്നന്നെ തട്ടിപ്പോ
ഇന്ന് തട്ടിപ്പോക്ക് ചെറ് ചെറിയ പ്രായക്കാരല്ലേ ഓരോ അസുഖങ്ങള് വന്നങ്ങാണ്ട്
ഇപ്പ തന്നെ നമ്മക്ക് ഇപ്പം നാപത് വയസ ആവുന്നയിന് മുന്നേ തന്നെ താടിവേദന കൈവേദന നടുവേദന അവിടെല്ലിടവും വേദന
പണ്ടുള്ള വേദനആ നെല്ലൊക്കെ കുത്തീട്ട അങ്ങനെ ഓരോ ജോലികൾക്ക് ചെയ്തിട്ട് പാടത്തൊന്നും പറമ്പനൊന്നും എണീക്ക നേരല്ലല്ലോ
പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളൊന്നും പക്ഷെ അങ്ങനത്തെ ജോലിയന്നും ചെയ്യുന്നില്ല.
ഉം
പക്ഷേ ചെയ്യുന്നത്. നമ്മള് അടുക്കുള്ള ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ.
ഓ അതന്നെ ഉള്ളൂ അതന്നെ ഇപ്പത്തെ പെണുങ്ങൾക്ക് എടു
നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇി ഇബിന്നെ പറയുന്ന ഞാൻ പറയ ഇ എനിക്ക് ഭയങ്കര ജോലി എന്നാണ്, ഞാൻ പറയും. ജോലിക്കാരാ കുടുതല്.
ആ എനിക്ക് പിന്നെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കാ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്.
എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. എന്നു വെച്ചാൽ യൂട്യൂബിൽ നോക്കി പരീക്ഷണങ്ങൾ മൊത്തം ചെയ്യുമായിരുന്നു. ഇപ്പം ഫോണിൽ കുത്തി കുത്തിയിരുന്ന് ഇപ്പം ഒന്നിനോടും താല്പര്യാമില്ലാതെ ആയി.
ആഹ ഒക്കെ ഫോണിൽ നിന്നായിട്ടല്ലേ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് അലക്കണ കാര്യായാണ് ഇഷ്ടമല്ലാത്തത്-
ഞാൻ ഓൺലൈൻ വർക്ക് ചെയ ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് ഗെയിം കളിക്കും. കണ്ടേന് മൊത്തവും ഞാൻ കേയറും.
ആഹ് എല്ലാത്തിലും കേറി നോക്കുല്ലേ എന്തെങ്കിലും നടകു
ഉം ഇതക്ക നമ്മളിപ്പ ചെയ്യുന്നേ ചിലപ്പോ കാലതാമസം എടുത്ത് നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. അപ്പൊ ന നമ്മുക്ക് അല്ലാതെ നമുക്ക്ന്ന് വരുമാനം വേണ്ടേ?.
ആ എന്തെങ്കിലൊക്കെ ഒരു ജോലി അല്ലങ്കിൽ നമ്മള് പഠിച്ച് എന്തെിലൊക്കെ ജോലിക്ക് പോകേണ്ടി വരും. ആഹ് അതും നമ്മള് ചെയ്തതു ഇല്ല. ഇനുയുള്ള മക്കൾക്ക് അതിനേള്ളു ഭാഗ്യം. ഉം.
ത്തില്ലല്ലേ
പിന്നെ അതൊക്കെ പിന്നെ എഴുതി എടുത്ത് പിന്നെ
പിന്നെ നമ്മൾ ആഹ് ഒരു ടച്ച് വിട്ടാൽ പിന്നെ നമുക്ക് പിന്നെ പോവാൻ തോന്നും.
പിന്നെ നമുക്ക് ആഹ് അതൊക്കെ ഒരു മെയിന്റ വന്നിട്ടണെങ്കിൽ കൊറച്ചൊക്കെ പണിയല്ലേ?
പക്ഷെ കൂടെ അതിൻന്റെ കൂടെ എല്ലാം കൂടെ ഞാൻ നടന്നിരുന്നു എ അന്ന്
ആഹ് അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠത്തോം അതില ബാക്കി തന്നെ ജോലിയും കേറിയിക്കണെങ്കില് നടക്കും. പിന്നെ ആഹ് ഇത് പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് കിട്ടൂലല്ലോ വീട്ടില് കൃഷിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
ആഹ് കോവക്ക. പാവയ്ക്ക, പിന്നെ ചതുരപ്പയർ ഇറക്കാറന്നൂ ചതുരപ്പയർ നിത്യ വേള എന്നറിഞ്ഞുടെ?
ആ ആ അതൊക്കെ കൃഷി ചെയ്ത് ഇണ്ടാക്കണ്ട്ല്ലേ? നല്ലതാണ് ന നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ആകുമ്പോ കൃഷി ഇതാവുമ്പോ നല്ലതെന്ന് കഴിക്കാൻ
പിന്നെ മുരിങ്ങയുണ്ട് പിന്നെ അഗസ്ത്യയുണ്ട്
ആഹ് ആഹ് ഒരുവിധക്കെ നമ്മുക്ക് കഴിക്കാുള്ളത്ണ്ട്ല്ലേ?
ആഹ് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ആഹ് അതെ പിന്നെ ഇവിടെയുള്ളള്ള ആൾക്കാരന്ന് വെച്ചാൽ ഒരു സഹകരണം ഇല്ലാത്തവരാ വച്ചാ അങ്ങാട്ടും ഇങ്ങായിട്ടും എന്നന്ന് വെച്ചാ
ഉം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
എടെ വേറെ കാര്യംന്ന് വെച്ചാ അവരുടെ വീട്ടില് ഇല വീണുകൂട അങ്ങനത്തെ കാര്യകെ തന്നെ ന ഇവിടത്തെ എനിക്ക് അമ്മ കൊണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാര് സിറ്റിയിൽ പോയി താമസിച്ചാലേ അവര് അതിന്റെ വിലയേറിയ
അതറിയുള്ളു അത് ശരിയാണ്. ആഹ് നമുക്കത് ചില ആളുകൾക്ക് ഉണ്ട് അങ്ങനത്തെ ആളുകൾ-
ഇവിടത്തെരു നമ്മക്ക് ഇവിടു തേക്ക് ഉണ്ടായിരുന്നുണ്ട് ആ തേക്ക്
ആഹ് ആഹ്
അപ്പൊതൊക്ക മുറിപ്പിച്ച് പുഴ കറന്ന് അവള എവിടെേയും പോയി എന്നിട്ട് അവൾ പറഞ്ഞ് ഉം അവരങ്ങനെ വര.. ആഹ് ഏല മൊത്തം കൂടെ നമ്മൾ വരെടുത്തിടുത്തൂകുടെ- ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന വരെയണോ ഇപ്പൊ അവര് അവര് അവവിടെ വീട്ടിലെ എല്ലാം നമ്മളെ പരിടുത്തി വീണെന്നും പറഞ്ഞ് നമ്മള എടുത്തപ്പറവ നമ്മൾ
ഏഹ് നമ്മള് ചെയില നമുക്കത് ശീലായിട്ടില്ല ചില ആളുകൾ അങ്ങനെണ്. ഒരു കുശ്ബു ഇതൊക്കെ വെച്ചിരിക്കണം ഇതൊക്കെ പണ്ടുള്ള ആഹ് ആളുകൾ ഇപ്പത്തെ ആളുകൾക്കൊന്നും അയിന് നേരല്ല ഇപ്പഴത്തെ ആളുകൾ അങ്ങനത്തെ ആളുകൾ ഇല്ലാനും പണ്ടുള്ള ജനറേഷനൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ?
പക്ഷെ നമ്മ നമ്മളെ വീട്ടിലോട്ട് അവരെ എല വീഴാം നമ്മളെ ഇങ്ങോട്ട് നിൽക്കുന്ന ആ ശിഖരങ്ങളൊന്നും അവര് മുറിക്കത്തില്ല പക്ഷെ ഇപ്പം നമ്മളെ വീ. ഇല്ല വീട്ടിലെ മാര ആ അങ്ങോട്ട് ചാഞ്ഞ് നിക്ക അത് മുറിച്ച് മാറ്റണം മ്മ പക്ഷെ അവര് പറ യുംഅവര് മുറിക്കും കൊറെ നമ്മളെ ന്നെ മുറിച്ചു മാറ്റുന്നത്
ആഹ് ആഹ് അല്ലേ അവര് മുറിക്കട്ടെ. അല്ലാ തപ്പം നമ്മക്ക് മുറിച്ചു കൊടുക്കാനൊന്നാവില്ല നമ്മക്ക് അതരു ശല്യയിട്ടൊന്നുല്ലല്ലോ
അതുകൊണ്ട് നമ്മുക്ക് ശരിമാണല്ലോ അതുകൊണ്ട് സമ. ക്ക് മിണിങ്യാ നുറുക്കാനായിട്ട് ഇപ്പെത്തും
ആഹ്. നമക്ക് എന്തെങ്കിലും കാര്യായിട്ട് ഉണ്ടാക്കാന ഉണ്ടാക്കാനോ പച്ചക്കറി ബതൊക്കെ ഇണ്ടാക്കണങ്കില് അങ്ങനത്തെ തലല്ലെങ്കില് ബുദ്ധിമുട്ടന്നെയല്ലേ
നമ്മളിന്റെ ഫ്രണ്ടില. പക്ഷെ ഇങ്ങനെഉള്ള ടീമുകളന്ന് വെച്ച വേറെ ഒര് കാര്യവുണ്ട് ആഹ് നമ്മള് ചെ ചെന്ന് മിണ്ടീ . പപ്പായ